ഹലോ?
ആഹ് ആഹ് പറി
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് ണ്ട് ണ്ട്
ആഹ് പിന്നെ കുട്ട്യൾ വന്നീല്ലേ വരാനായില്ലേ.
ആഹ് വന്ന് ഒരാളാണ് ഇപ്പം പോണത് മറ്റോൾക്ക് ക്ലാസ് ഇപ്പ പ്ലസ് വണ്ണിലേക്കാണ്.
ആഹ് കിട്ടിയിട്ടില്ലേ?
ഇല്ല വന്നിട്ടില്ല ഇപ്പൊ സപ്ലിമെന്ററി കൊടുക്കണം കൊറേ കുട്ടികളുണ്ട് കിട്ടാത്തോള കൂടെള്ള ഫ്രണ്ട്സകളൊക്കെ ണ്ട് അതേപോലെ
ആഹ് ഇവടെ ഇന്റെ മോൻക്കും കിട്ടിയിട്ടില്ലേ ഓന്
ആഹ് ആഹ് എന്നാ തൊടങ്ങ്ണേ ആര്ക്കറിയാ.
പത്താന്തിയാണ് സപ്ലിമെന്റ് തൊടങ്ങ.
ആഹ അത് കൊടുക്കേണ്ടി വരും അല്ലാത്തൊരു കഷ്ടം തന്നെ അറിയാഞൻ.
ആ എല്ലാർക്കും കിട്ടി ഇരുത് കാണുമ്പോ ഞമ്മക്കും തന്നെ ഒ അടങ്ങാറ്.
ആഹ് ഇടങ്ങേറ ഇത് അങ്ങനെ പ്രൈവറ്റില് ഒക്കെ ഇവിടെ എടുത്തുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലതാവുമ്പോ ഇങ്ങനട്ട് രണ്ട്ല്ലാംങ്ങനട്ട് പോയിക്കോളും
ആഹ് ആ പ്രൈവറ്റ് അിയുമ്പോ ഞാൻ അന്വേഷ നോക്കുമ്പോ പ്ലസ് വണ്ണി തന്നെ ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ.
നൊ ആ അതെല്ലാം പറയണേ രണ്ടും കൊല്ലാം ആകുമ്പോൾ പൈസയും വേണം കൊറച്ച്.
ആ പ്ലസ് വണ്ണിന് മാത്രേ അപ്പൊ ഇതിപ്പോ ഒരു കൊല്ലം മാത്രം പഠിച്ച പച്ചാ പോരല്ലേ രണ്ട് കൊല്ലം പഠിക്കണ്ടൊ പ്ലസ് വൺ പ്ലസ് ടു വണ്ടോ.
ആഹ് അതന്നെ ഞാനിപ്പോ അവഓളോട് പറയനി ഇപ്പൊ കൊടുതോക്കണം ഒന്ന് കൂടി എല്ലാം എന്നിട്ട് നോക്കിട്ട് ഇവിടെക്ക എന്നാലും ഇവിടുത്തെ ഇവിടെ കോളേജ് പത്ത്റുപ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളൊ വിടെ എടുത്ത്. പത്തള്ളൂ പ്ലസ് വൺന് പത്തു മറ്റേത് പ്ലസ് ടുന് പിന്നെ ഒൻപത്. അങ്ങനെ വരുന്നള്ളൂ പിന്നെ ഇവിടെ പത്ത്ഞ്ഞാല് പിന്നെ നമ്മ യൂണഫോ പുതക ഒക്കെകുമ്പോത് തന്നെ എങ്ങനാലും പത്തിരൂ പത്റുപ്പിയ എങ്ങനാലും കണക്കാവും.
ആ പിന്നെ ഓരോ ക്ക് ബാഗ് യൂണിഫോം എല്ലാം വരുമ്പോ ഈ ആഹ് ഈ പ്ര പ്രൈവറ്റിൽ ഇപ്പൊ ഈ പത്ത് കൊടുത്താലും പിന്നെ ബുക്ക് ടെസ്റ്റ് ബുക്ക് നമ്മള് വേറെ കാണണം
ആഹ് വേറെ കാണും ടെക്സ്റ്റ് ബുക്ക് പിന്നെ ആയിക്കുള്ള നോട്ട് യൂണിഫോം ഒക്കെ പാട് ഒരു സംഖൃന്നൊ വേണ്ടി വരും ഞാൻ പറയാം.
ആഹ് ഒരു സംഖ്യക ആ അതന്നെ അപ്പ ഞാനും മനസ്സില എന്തായാലും പത്താംന്തി സപ്ലിമെന്റിനും കൊടുക്ക ണം പോരാത്ത സ്കൂള് ഒരു പഠ സ്കൂള് ഉണ്ടാവുമല്ലോ കമ്മ്യണിറ്റി കോട്ടായലൊക്കെ കൊടുത്തുകൂടേനോ?
ആഹ് അങ്ങനെ നോക്കണം അത് അതും ഇവിടെ ഫുുള്ളായിോന്നുന്നുണ്ട് ഇള് പഠിച്ചി സ്കൂളിൽ എത്തത്.
ആഹ് എന്നാലും വേരുല്ലോ സെക്കൻഡ്. സെക്കൻഡ് വരൊല്ല കമ്മ്യൂണിറ്റി കോട്ട
ആ ഞങ്ങെനൊ നോക്കണം മോൻ മോനും അതേപോലെ. പ രണ്ടളും പത്തില്ലന്നേ മോൻക് ഇതൊപോലെ മോന് പിന്നെടല്ല ടെറസ് ധറസിൽ നിന്നുകാണ്ടേ അവിടെ പഠിക്കുകയണേ അപ്പൊ പിന്നെ ഓനക്ക് ഞാൻ കൊടുട്ടപ്പോള അവിടെ ഓനക്ക് വന്നീനി ഇവിടെ അടുത്ത് വി എ സി കിട്ടിട്ട് വിളിച്ചീനി അപ്പൊ ഞാൻ പറഞ്ഞേ ഓൻകപ്പ കിട്ടിയപ്പോ അപ്പൊ അവിടുന്ന് ഉസ്താദ് പറഞ്ഞ് വേണ്ട കൊടുക്കണ്ട ഓര് ഉസ്താദ് തന്നെ അവിടുന്ന് പഠിപ്പിക്കയാണ്. എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി പറഞ്ഞു അപ്പൊ പിന്നെ ഓ ങ്ങനെങ്ങോട്ട് കഴിച്ചിലായി ഞാൻ പറ വിളിക്കണ്ടോക്ക് വിളി ചിട്ടും ഇല്ല ഓനക്കാ വിളിച്ചത് പറയ ഞാന്
ആ അത് എഴുതിയ അങ്ങനെയൊക്കെല്ലേ വരു ഇവിടെ ഇതാ ഇന്ന് ത എല്ലായിടത്തും കിട്ടി ഓന്റെ കിട്ടിയില്ലന്ന് പറയുമ്പം നമ്മുക്കൊരു വേദന തന്നെ
ആ ഇവിടെ കുറേ ഓളെ കൂടെള്ള ഫ്രണ്ട്സുകൾക്കൊക്കെ കുറേ കുട്ടികൾക്ക് കിട്ടാനുണ്ട്.
ആ ആ അതിന് ഞമ്മക്ക് ഞമ്മളെ മക്കള കേൾക്കുമ്പോ ഭയ- യങ്കര എടങ്ങാറാണെ പിന്നെ പുറത്തത്തൊക്കെ കേൾക്കും
ആ ഞാനിപ്പം മോളോട് പറ അത് ഇനി ഇന്ന് ഫ്രണ്ട്സൊക്കെ ആർക്കെക്കും വിളിച്ച് നോക്ക് മറ്റേ തുടങ്ങിയോ എന്നുള്ളത് കൊടുക്കാന് എന്നാൽ പിന്നെ അത് കൊടുത്തിട്ടാൽ മറ്റേ ക്ലാസ് ഇപ്പൊ പ്ലസ് വണ്ണിന്റെ ഇന്ന്ഒപ്പ് തുടങ്ങിയല്ലല്ലേ?
ഇന്നല്ലല്ലോ പതിനഞ്ചാം തീയതിയല്ലോ തുടങ്ങ
ല്ല ഇന്ന് എന്റെ നാത്തൂനെ നാത്തുന്റെ ആങ്ങളന്റെ മോനക്ക്തേപോലെ കിട്ടിട്ട് ഓള് ഇന്ന് ഓനൊയിട്ട് ഇകു സ്കൂളിലൊക്ക നിന്ന് ചൊല്ലാ പറഞ് ഇന്ന് പോയതാണൊക്കെ പറഞ്ഞുന്നോട്
ഏഴാംതിയതി ആ ആ പതിനഞ്ചാംതിയ്യതി ആണ്ല്ലേ
ത് അങ്ങനെയല്ലേ ഇപ്പൊ കമ്മ്യൂണിറ്റി കോട്ട കഴിഞ്ഞീല്ലേ മെരിറ്റിയർ കോട്ട സ്പോർട്സ് കോട്ട ഇതൊക്ക വരുന്നുണ്ട് വന്നക്കണല്ലോ അപ്പൊ ഈ- കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അ- അത് അയിന്റൊരു പ്രോസസ്സിംഗ് ഇപ്പ നടക്കുന്ന ടൈംല്ലേ ആഹ് അപ്പൊ അപ്പൊ ചെലപ്പോ ഒന്നും കൂടി ചാൻ ആഹ് അപ്പ എവിടെങ്കിലുക്കെ കിട്ടാൻ ചെലപ്പോ ഇനിയിപ്പോ ഓര് പഠിച്ച സ്കൂളിൽ തന്നെ ചെലപ്പോ കിട്ടാൻ ചാൻസ് സ് ഉണ്ടാവും കാരണം കുട്ടികള് ട്രാൻസ്ഫറാന്ന് ആദ്യത്തെ അലോട്ട്മെന്റിൽ പേര് വന്ന കുട്ടികൾ അവിടെ എവിടെയെങ്കിലും കൊണ്ടയച്ചു ആഹ് ചെലവരുണ്ടാവൂലോ വെട്ടി ചേർത്താ നടക്കൂല അറിഞ്ഞിട്ട് ആഹ് ആഹ് അങ്ങന വാണ്ട വെക്കുന്നവരുണ്ടാവല്ലോ അപ്പൊ പിന്നെ ഞമ്മ മക്കൾക്ക് ചെലപ്പോ എവിടെയെങ്കിലുക്കെ കിട്ടിയേക്കും പിന്നെ പറഞ്ഞാൽ പടച്ചവന ഏകിയ മാതിരി ഒക്കെ ഉണ്ടാകും
ട്ടോളന്നെ
ആഹ് ഉം ഞമ്മള് പിന്നെ കൊറേ ടെൻഷനടിച്ച് ഉരുകിയിട്ടൊന്നും കാര്യല്ല ഇവന് കം കമ്മ്യൂണിറ്റി കോട്ടയില് ഇവനിക്ക് കിട്ടീയിക്കണ് നാല് കോഴ്സിലും ഇവ നിക്ക് കിട്ടീക്കണ് പക്ഷെ റാങ്ക് ഇല്ല റാങ്ക് കൊറവാണ്
ആഹ്
ഓന്റെ സ് ഓന്റെ സ്കൂളിൽ നൂറ്റിയമ്പത് റാങ്ക് വരെ വിളിച്ചിട്ടുള്ളൂ അതിന്റെ മേലക്കുള്ള റാങ്ക്കാരെ വിളി ച്ചട്ടില്ല പറഞ്ഞ അ പ്പൊ പിന്നെ നമ്മൾ ഇന്റർവ്യൂക്കും ഇതിനും പോയിട്ട് വലിയ കാര്യൊന്നുല്ല മോള് ഏതാ സബ്ജക്ട് കൊടുത്തത്
ഞാന് രണ്ടും കൊടുത്തിനു ഹു മാനിറ്റീസിനും കൊമേഴ്സിനും രണ്ടിനും കൊടുത്തിട്ട്ണ്
ആഹ് ഉം ഞാൻ കൂടുതലും കമ്പ്യൂട്ടർ കൊമേഴ്സാ കൊടുത്തെ പിന്നെ അത് ഇല്ലാത്ത സ ഇതിലൊക്കെ ഹുമാനിറ്റീസും അങ്ങനെയൊക്ക കൊടുത്തിക്ക്ണ് ഇനി ഒന്ന് മാറ്റി കൊടുത്തോക്കട്ടെ
ആഹ് ആഹ്
ആഹ് അങ്ങന ആരപ്പോ സ്കൂളിൽ പോണ ആള് ചെറിയ കുട്ടി ആയിക്കൂലെ ആഹ് മൂത്താളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ രണ്ടാം ത്തോപ്പതാ സ്കൂള് വിട്ട് വന്നക്കണ് മോള് ഇവിടെ കളിക്കിണ്ട് ഉം
ചെറുതാവൂ ലേ ഞാൻ വള് മോള് ദേ ലവള് എട്ടിലാണ് ചെറിയ ആള്
ആഹ് ആഹ് ഇവടെ മോൾ ക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു മറ്റവന് അഞ്ചാം ക്ലാസ്സിലാണ്
ആഹ് ശരി
ഉം അങ്ങനെ ഉം ഇയാ ഇയാള് ആഹ് ചായ കടിക്കായിട്ടില്ല ഞാൻ ഇവിടെ ങ്ങനെ ഇരിക്കാണ് കൊറച്ചഴിഞ്ഞിട്ട് അങ്ങനെ ഇണ്ടാക്കും ഓന് ചെലപ്പോ സ് കൂളുട്ടെന്ന് എന്തേലും ചോറ് ചെലപ്പോ തിന്ന് അങ്ങനെ കളി ക്കാൻ പോകും പിന്നെ കളി കഴിഞ്ഞ് വരുമ്പോ ആണ് ഓൻ ൻക്ക് ഭയങ്കര വെശപ്പ് അപ്പൊ എന്തെങ്കിലൊക്കെ ആക്കിയാ മതി ഉം പിന്നെ വല്ല എറച്ചിക്കറിയോ ചിക്കൻ കറിയൊ
കയ്ക്ക ആഹ് അത് പിന്നെ അവര് ആ അതാവുമ്പോ ഓര് ചോറ് തന്നെ കയിച്ചോളും ഇവിടേം അങ്ങനെ പിന്നെ വന്നാ കറി എന്താന്ന ചോയിക്ക
ആഹ് ഇന്നിപ്പോ ബീഫൊക്കെ ണ്ടായപ്പോ പിൻ ആഹ് അയനന്നെ ഇന്നിപ്പോ ബീഫിണ്ടായപ്പോ പിന്നെ ഞാൻ മോര് കാച്ചിയും ബീ ബീഫ് വര ന്നി പപ്പട അങ്ങനേക്കാകുമ്പോ പിന്നെ ഓര് ക്കും ഭയങ്കര ഇഷ്ടണെല്ലോ പിന്നെ ആ കളിയൊക്കെ കയിന് ആഹ് ആഹ് ആ മയിരിബിന്റെ നേരത്താണ് ആ ചായക്കൊക്കെ ഒരു ആവശ്യം വരാ അപ്പളേക്കും പെരും വെശപ്പ് വരും അവർക്കൊക്കെ
ആഹ് അതന്നെ
ആഹ് അപ്പത്തേക്കൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങട്ട് വാണേ തട്ടി കൂട്ടി ഇണ്ടാക്ക
ആഹ് എന്തെങ്കിലു ഇങ്ങനെ ചെല സമയത്ത ത്തൊരു മടിയാവും ഇന്നലെ ഇങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കാ പറഞ് ഇങ്ങനെ ഉള്ളിവട ഒക്കെ ഇണ്ടാക്കിനി ഇന്നിഞ്ഞ്പ്പോ ഞാൻപറയാ എന്തേ പലഹാരം എന്തേ നോ നമ്മളീ നോമ്പി നിങ്ങനെ ഇണ്ടാക്ക്ണാരി പിന്നെ നമ്മക്കൊരു മടിയാണല്ലോ
ആഹ് ആഹ് ഇണ്ടാക്കാ ഒരുങ്ങിയ എല്ലാ സാനം ഇണ്ടാണെങ്കിൽ ഉം ആഹ് അല്ല ഇണ്ടാക്കാണെങ്കി സാനങ്ങളെല്ലോം ഉണ്ടെങ്കി നമുക്ക് ര
ആഹ് ആഹ് അതന്നെ ആഹ് ആഹ് അത് ണ്ട സാധനം ഇണ്ടാവുമ്പോ പോയല് ഇണ്ടാവില്ല അങ്ങനെ ഭ്രാന്താവും അപ്പൊ പിന്നെ ഒരിക്കു വേണ്ട വെച്ചു
ആഹ് ആഹ് അപ്പൊ വാണ്ട അപ്പൊ അയിന് ഒരുങ്ങണ്ട. ആ നേരം എന്തെങ്കിലും പൈസ്
ആഹ് വാങ്ങാ ഇരിക്കാ അതന്നേണ്. എല്ലോട്ത്തും അങ്ങനെ തന്നെ
മറ്റെത് പറ്ഞ്ഞാ നോമ്പ്ന് പറ്ഞ്ഞാ നമ്മക്ക് ഒഴിച്ചു കൂടാൻ പ റ്റൂലല്ലോ ആഹ് ഇണ്ടേ ഒരു ഓ പ്രേഷൻ ആഹ് നാട്ടില്ള്ള ആളാണ് ഓരു ഹോൾസെയിൽ മീൻ മാർകെറ്റില് റൈറ്റർ ആണ് പിന്നെ പകൽ അത് പൊലച്ചക്കാണ് രണ്ട് മണിക്ക്. പിന്നെ വന്ന് കൊറ്ച്ചേരം കടന്നൊറങ്ങി കഴിഞ്ഞ്ട്ട് പിന്നെ ഒന്ന് ഓട്ടോല് പോകും ആഹ് ആഹ് ഓട്ടോയിലും പോകും. അല്ലാണ്ടൊക്കെ നമ്മക്ക് എത്തിച്ചാ എത്തെണ്ടേ
ണ്ടാ അതെന്നെ. വീട് എങ്ങനെ ഇങ്ങളൊറ്റക്കാണോ അതോ
എഹ് ഞങ്ങളൊറ്റക്കാണ് ആഹ് ഇല്ലേ ഞങ്ങളൊ റ്റക്കാണ്
ആഹ് ശരി
ഞങ്ങള് ഉം ഫ്ളാറ്റിലാണ്
ആഹ് ആഹ്
ഉം ആഹ് അങ്ങനെ അത് തറവാട് കൊടുത്തു ഹസ്ബന്റിന്റെ. അപ്പൊ പിന്നെ അങ്ങനെ മാറിയതാ ഞങ്ങളും എളച്ഛനും മാറി മൂത്തച്ഛൻ പിന്നെ വീട് വെ ചാണ്ട് പോയി മൂത്തച്ഛൻ പിന്നെ കൊ കൊറേ മുന്നെ തറവാടൊക്കെ കൊടുക്കുന്നേന്റെ മുന്നേ അവിടുന്ന് മാറീനു ആദ്യം ഒരു വാടകക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ ഓര് വേട്ടെ ഒരു സ്ഥലത്ത് വീട് കേ കേറ്റി ഓരങ്ങനെ സെറ്റിൽ ഉം അങ്ങനെ പിന്നെ ഇപ്പൊ ഞങ്ങള് രണ്ട് രണ്ടു കൂട്ടരാപ്പൊ വാടകക്ക് ആയിട്ട് വാണം. എല്ലാത്തിനും അതിൻ്റേതായ സ സമയിണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയിക്കോളും
പിന്നെ വീട് ഇട്ത്ത് ഏഹ് പ്പ ഇതാക്കി പിന്ന ലോൺ ഇട്ത്തീനി. പെര പണി ഞാരു പണി ഇപ്പം തോന്നു പണി കഴ ക്കണ്ടില്ലേനി ഇപ്പോ തേപ്പിന്റെ പണി ഇതൊക്കെ ഇണ്ടായപ്പള് ലോൺ എടുത്ത് അപ്പൊ ലോൺ എട്ത്തപ്പ പിന്നെ കൊറോന്റെ ടൈമില് കൊറ്ച്ചടവ് ഇങ്ങനെ ഡിലെ ആയപ്പോ ഇങ്ങനെ വിളി വരുമ്പോ മനുഷ്യന് പ്രാന്ത് പിടിക്കും ബാങ്കിന്ന് ഇങ്ങനെ ഓല് തെറ്റിയ് ഇങ്ങനെ വിളിക്കല്ലോ അപ്പൊ അങ്ങനെ ആതീലങ്ങട്ട് വീട് പിന്നിം കൊടുത്തു ത്ത്ഇപ്പഹ് കൊട്ത്ത് ഇപ്പൊ റെന്റിനാണോ അതേപോലെ സ്ഥലം വാങ്ങിക്കാണ്ട് പാത കട് തച്ചിന് ഞാൻ പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിലൊക്കെ ലൈഫിന്റെ ഇതൊക്കെ വന്നിക്കാണെങ്കിലൊക്കെ
ആഹ് ലൈഫില് കിട്ടീല ഞങ്ങ ഞ ഞങ്ങക്ക് ലൈഫില് ഞാനും വീടും സ്ഥലൊ ഇല്ലാത്ത ലിസ് ചിലാണ് കൊടുത്തത്. പക്ഷെ വന്നത് വീടുള്ള അല്ല സ്ഥലള്ളോൽ വീടിന് പാസാവൂല്ലേ. ആ ലിസ്റ്റിലാണ് വന്നത് അയ് യില് ഏഹ് ആഹ് സ്ഥലം വാണ്ട അയിലിങ്ങനെ ക ലർ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ചോ യ്ച്ചും. പിന്നെ ഞങ്ങള് പറഞ്ഞ് ആർക്കെങ്കിലും കൊട് ഓ ഞാൻ കൗൺസലറിനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടാളും നെഞ്ചത്തോട്ട് കേറ്റാൻ പറ്റുവോ സ്ഥലല്ലാണ്ട് വിഷമായി ആ ഒരു ആഹ് ഒരു ഓര് പറയുവാ ഒരു അഞ്ച് സെന്റ് സ്ഥലം മേണ്ടാ ഒരു മൂന്ന് സെന്റ് സ്ഥലം കൊണ്ട് ഇങ്ങട്ട് ആ പൈസ പാസ്സാക്കി തരാന്ന് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയാ അപ്പൊ ഞമ്ക്ക്
ആഹ് എന്നിട്ട് നമുക്കിവിട
ഞാനങ്ങ്ട് ചോദിച്ച് ഞങ്ങക്ക് സ്ഥലലില്ല നിങ്ങക്ക് ആദ്യേ അറിയുന്ന കാര്യല്ല ഞങ്ങളെ കണ്ടാത്ത തന്നെ നിങ്ങ അറിയില്ല ഞങ്ങ സിറ്റുവേഷനൊക്കെ പിന്നെ ഞങ്ങള രണ്ടാളേംന്താ നെഞ്ചത്ത് കേറ്റോ ചോയിച്ച് ഞാന്
ആഹ് അതന്നെ അല്ലാതെ ഇപ്പ എന്താ പറയാ ഞാൻ പറ നമ്മളതിപ്പ വിട്ടെന്ന്ച്ച ലൈഫ് ഒറ്റ വരണൂല്ലറയും
ആഹ് അതില്ല അത് പോകാൻ പോമ്പ ചെയ്തു പറയും
ആഹ്
അതൊന്നന്നെ പറഞ്ഞിക്കണ് കിട്ടിയാ കിട്ടിയവർക്ക്ന്നെ കിട്ടിയിട്ടില്ലല്ലോ
ആഹ് അതന്നെ ടൈം ആയീന്ന് തോന്നുന്നുണ്ട് എന്നാ വെച്ചാളി
ആഹ് ടൈമ് ആഹ് പത്തേ ഇരുപത്തെട്ട്
ആഹ് ആഹ്
അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആകുവല്ലോ പന്ത്രണ്ടാ അമ്പത്
ആഹ് ശരി
ആഹ്
നമ്മള് ഞാൻ പറയാ നമ്മള് വി നമ്മള് വിൽക്കണതിന്റെ മുന്നേ വീടുള്ള സമയത്ത് ലൈഫിന്റെ വേണോ വേണോ ൺസിലർ ഞാൻ പറയും ഇപ്പറ്റ ലൈഫ് നമ്മള് വീട് വിറ്റ ലൈഫിന്റെ വരുണൂല്ലാറയും പഞ്ചായത്ത് തലത്തിലൊക്കെ പിന്നെ വര്ണ് ണ്ട് പക്ഷെ നമ്മളിവിടെ മുനിസിപ്പാലിറ്റി ആണേ മുനിസിപ്പാലിറ്റിന്റെ ഇതില് ലൈഫിന്റെ വന്നിട്ടും ഇല്ല ആഹ് ഞാ പറയും വേറെ വന്നിട്ട
പിന്നേം ഞമ്മള് പിന്നെ നമ്മളാ പഞ്ചായത്തില് എവിടെങ്കിലൊക്കെ പോയി നിക്കേണ്ടി വരും വാടേക്കുന്നാ പിന്നെ നമുക്ക് ച ല് അനൂകൂല്യം ഇണ്ടാവുവേ
ആഹ് മക്കളൊക്കെ വീട് എടുക്കുകണോ കെട്ടിക്കയാണോ എന്താന്നുള്ള അറിയില്ല കെട്ടിക്കലായിറിന്നു ഇപ്പ എന്തായാലും ഇപ്പളൊന്നും അതിന്റെ ഇപോളും പറഞ്ഞ ഇപ്പൊ ഇ. ഇരുപത്തിയൊന്നു ഇരുപത്തി രണ്ട് വയസ്സായിട്ടല്ലാതെ നമ്മളെയോക്കെ കെട്ടിചയക്കില്ല. പയിനെട്ടിലെ, ഈ പതിനാറു പതിനേഴു പതിനെട്ടിലൊന്നും ഈ കെട്ടിക്കല്ലോന്നും നടക്കു.... ക്കൂല്ലാ....
ഉം... ഞാനിപ്പ അതാ പറയാ എന്റെ മുത്തച്ഛന്റെ മോളോടൊക്കെ അതാ പറയാ.... കൈയി നിന്നും പഠിച്ച പടിച്ചു സ്വന്തം കാലിൽ നിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും നല്ലത്.. ! ആ ഞങ്ങളെ മാതിരി ഒന്ന് ഇജ്ജ് ആവണ്ട അറി ഞാന് ഞമ്മളോ ഇങ്ങനൊയി.....
ആയി അത തന്നെ മക്കളെങ്കിലും ഒന്ന് ആഹ് അതന്നെ....
ഉം.... അപ്പ ഞമ്മക്ക് ചിന്തി... ഓർകുലേ ഓരോ കഷ്ടപ്പാടുകൾ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ റബ്ബേ പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പത്ത് റുപ്യ നമ്മളെ... കയ്യിലിണ്ടാകും... ആരോട് എരക്കണ്ടല്ലോള്ളു ഒരു ചിന്ത നമ്മുക്ക് ഉണ്ടാകും....
ആഹ് അതന്നെ!
അല്ലെ ഞമ്മക്കായാലും ഞമ്മളൊരു പേഴ്സണൽ കാര്യത്തിന് നമ്മ....